ആഹ്
ആ ഇതിക് ഒരു കോൾ കണ്ടിന്നു അല്ല
ആഹ് ഇത് പണ്ടാരല്ലേ
ആഹ് ആണ്
ഞാന് നിങ്ങളുടെ പരസ്യം പത്രത്തില് കണ്ടിന്ന്
ആഹ അങ്ങനെ അങ്ങനെ ഉണ്ടല്ല ആഹ്
പിന്നെ രണ്ട് മൂന്ന് കല്യാണത്തിൽ നിങ്ങളോട് ഭക്ഷണം കഴിച്ചും ചെയ്തിട്ടുണ്ട്
ആഹ്
നമുക്കൊരു കല്യാണ ഉണ്ടായി നമ്മളെ എളാപ്പാന്റെ മോന്റെ കല്യാണ ഉണ്ടായിന്നു അപ്പൊ അതിന് നല്ലൊരു ഭക്ഷണംക്കെ വെക്കാം ക്കയ്യിണെ നല്ലൊരു കൂട്ടരെ തെരഞ്ഞെ ചോയിച്ച്ണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വാണ്ടി വിളിച്ചതാ
ആഹ് ഞമ്മളെയ് ഇപ്പൊ കൊറച്ചീസയിട്ടുള്ളൂ ഇപ്പൊ കൊറച്ചീസന്ന് പറഞ്ഞാ ഒരു കൊല്ലൊക്കെ ആയിറ്റൊള്ളു തൊടങ്ങീറ്റ്
ആഹ്
അപ്പൊ ആ ഞമ്മള് ഉസാറാക്കും പിന്നെ ഇങ്ങക്ക് ഭക്ഷണം മാത്രണോ ഇഞ് വല്ല അലങ്കാര പരിവാടിയാള് ഏൽപ്പിക്കാണ്ടു വേറെ ഇഞ്ഞിപ്പോ ഇത് രണ്ടുംപാടെ ഞമ്മള് ഞമ്മളെ കീയിലെന്നെ വെ ര്നെ വേറ ട്ടീ എന്താ ഇത് ആൾക്കാരും കൂടിണ്ട് ഇങ്ങനെ അലങ്കാര പരിവാടിയാള് ഇട്ക്ക്ണത് അപ്പൊ ഭ ഞങ്ങൾക്ക് ഏൽപ്പിക്കാണെങ്കി അതുംപാടെ ഞങ്ങടെ ഏറ്റെടുത്താല് ഏഹ് അത് വേറെ ആരെങ്കിലും ഏൽ
ആഹ് അലങ്കാര പരിവാടിയാളൊക്കെ ക്കാ അയിന്റെ കാര്യങ്ങളൊക്കെ എന്താ അനിയന് നോക്കിനോ ഇതിന് മുമ്പ് തെരഞ്ഞു നോക്കിനോ ആൾക്കാരൊക്കെ അപ്പൊ ഓന അന്വേഷിച്ചപ്പൊ പറഞ്ഞെ നല്ല എന്താ ആൾക്കാരെ കിട്ടിറ്റില്ല ആയത് പട ഒത്തുവെന്ന പൈസക്കൊത്തു വന്ന ആൾക്കാരെ കിട്ടിറ്റില്ലാന്നാ പറഞ്ഞത് അപ്പൊ നിങ്ങളെ കാര്യങ്ങളെങ്ങനെ
ഞങ്ങളെ കാര്യങ്ങളെന്താ ഞങ്ങള് വല്ലാതെ പൈസൊന്നും ഞമ്മളെര്ത്തില്ല ഏഹ് കൊറഞ്ഞ പൈസക്കാണ് പ്പ എന്ത ചെയ്തൊട്ക്ക ഏഹ് അവിര് അതി ഞമ്മളെ പരിസ്യത്തിലെന്നെ ഇണ്ടാവും ഏഹ് കുറേ ഞമ്മൾ അലങ്കരിച്ചെ കല്യാണ എന്താ കല്യാണ വീടുകളൊക്കെ ഇണ്ടാവും
നോക്കാം ഏഹ്
പിന്നെ നിങ്ങള് ഫുഡ് എങ്ങനേണ് ഉദ്ദേശിക്ക്ണത്
ഭക്ഷണം ഞമ്മള് രണ്ട് തരം ഭക്ഷണണ് വെക്കാൻ കെര്തീറ്റ്ള്ളത് ഒന്ന് നമ്മള് എന്താ കേരളത്തിന്റെ എന്താ ഞമ്മള് അഹങ്കാരങ്ക എന്ന് പറയ്ണത് സദ്യ അതിന്റെപ്പം ആ പായ സം കാര്യങ്ങളൊക്കെ വെച്ച്ട്ട് പിന്നെ കാരണം ഒന്നാമത് ആ ഒന്നാമ്മത് ഒന്നാമ്മ കാരണം എന്താ വെച്ചാല് നമ്മള് പ്രധാനായിറ്റും അവിടെ മുസ്ലിം ഹൈന്ദവരൊക്കെ ആയിറ്റ് ഞമ്മക്ക് കേരളകത്തിന്റെ കുറെ ഒരുപാട് ആൾക്കാര് വര്ന്ണ്ട്
ആഹ്
പിന്നെ വിദേശത്തോല്ലും വര്ന്ണ്ട് അപ്പൊ ഓൽക്കായിട്ട് വേറെ ഒരു ഭക്ഷണം ബിരിയാണി പൊ ഇന്ത്യയിലെ ഭക്ഷണം അങ്ങനെ രണ്ടുതരം ഭക്ഷണാണ് കര്തീറ്റ്ള്ളത്
ആഹ് അങ്ങനേണ് ഞമ്മള് ഇത് വര്ന്ണ്ട് സ സദ്യ ഞമ്മള് ഇണ്ടാക്ക്ണ് ണ്ട് സദ്യെക്ക് അയ്നു പറ്റിയേ ഇരുവത്ത്നാല് കൂട്ടുണ്ട് ഏഹ് പിന്നെ അയിലെന്നെ പായസോം കാര്യങ്ങളൊക്കെ ഈ ഇരുവത്ത്നാല് കൂട്ടില് വര്ന്ണ്ട് ഏഹ്
ആഹ്
പിന്നെ വര്നത് അമ്മളെ എന്താ ഞമ്മള് എ ആടോണ്ട് ബിരിയാണി ഇണ്ടാക്ക്ണത് ഇണ്ട് അതാണ് ഞമ്മളെ സ്പെഷ്യലായിട്ട് വെര്നത് നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ ആഹ് പ്രത് ത്യേക എന്താ ഭക്ഷണം എന്താ ആടുകൊണ്ടുണ്ടാക്ക്ണ ബിര്യേണ്യാണ്.
ആഹ്.
തു വാണെങ്ങി നിങ്ങളെ കല്യാൺത്തിന് ഞമ്മളത് ചെയ്യവുന്നതാണ്. എഹ് വേറെന്തെങ്കിലും നിങ്ങള് ഉദ്ദേശിക്കണുണ്ടോ ഭക്‌ഷണായിട്ട്.
നമ്മള് ഇതൊക്കെ മേ എന്താ പ്രധാന എന്താ. തളികല്. പ്രധാന തളികല് വെക്കാനുള്ള ഭക്ഷണം എന്താണ് പിന്നെ അതിന് പൊറമെ ആരും ഭക്ഷ അത് കഴിച്ചിനേശം തന്നെ കൈ കഴിക്ണ ശേഷം അവിടെ നമ്മള് പ്രധാനായിറ്റും കേറീട്ടുള്ളൂ കാരണം. അവിടെണല്ലോ എല്ലാവരും നോക്കുക എല്ലാരും കുട്ട്യള്. ക്കെ പ്രധാനം റ്റ് ശ്രദ്ധിക്ക അവിടെണ് അപ്പൊ അവിടെ എന്തായിട്ട് നമ് നമ്മള് ഏകദേശൊര് ഇരുപതിലേറെ. വിഭവങ്ങള് വെളമ്പണംന്നാണ് ആഗ്രഹിക്കണത് കാരണം ഒന്നത് ഈ നല്ല മ തിനുള്ള. ടതെണ്ണക്കടികളും പിന്നെ മധ് രല്ലെ പാനീയങ്ങളും അതിനൊർമെ. ഒരുപാട് പലഹാരങ്ങളൊക്കെ.
ആഹ്.
വെളമ്പാൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ എങ്ങനൊക്കെയാ ഉദ്ദേശിക്ക്ണേ.
ആഹ് നമ്മള് ഇങ്ങള് പറയുന്ന ഒരു ഇരുപത് വിഭവങ്ങളല്ലേ. അയിന് നമ്മള് എന്താ തണു ത്ത വിഭവങ്ങള്ണ്ട് തണുത്ത വിഭവങ്ങള് കൊർച്ചും പിന്നെ. അതൊര് അഞ്ചോളം വിഭവങ്ങള് തണുത്തതന്നെ വരുന്നുണ്ട് ഏഹ്.
പിന്നെ നമ്മള്. എണ്ണക്കടികള് വരന്ണ്ടൊര് എന്താ അഞ്ചോളം വിഭവങ്ങള് വര്ന്ണ്ട്. പിന്നെ മധുര പലഹാരങ്ങളാണ് ഏഹ്. അതൊര് അ എന്താ പത്തോളം വിഭവങ്ങള് മധുര പലഹാരങ്ങള് വര്ന്ണ്ട്. പിന്നെ. ആഹ് ആഹ് ആഹ്.
കേൾക്കൺല്ല കേൾക്കല്ലഹ്. പിന്നെയ് നമ്മള് പ്രധാന ആ പ്പ കേൾക്കൺണ്ട് കേൾക്ക്ണ്. ആഹ് പ്രധാനായിട്ട് നമ്മള് കെര്ത്ണത് ആഹ് കേൾക്കൺണ്ട്. പ്രധാനായിട്ട് നമ്മള് കെര്ത്ണത് ലഡു അതുപോൽ തന്നെ ജിലേബിയും മലപ്പുറം മു ട്ടായി സ മൈസൂറ് പാ ക്ക് പിന്നെ മടക്ക് പയംപൊരി ഉഴു
ആഹ് ആഹ് ആഹ് അങ്ങൻത്തെ വിഭവങ്ങള് ലേ അതെന്തായാലും നമ്മള്. ഇങ്ങള്പ്പ ഈ പറഞ്ഞ വിഭവങ്ങളൊ ക്കെ നമ്മളയില് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പിന്നെ നമ്മള്. എന്ത കേറി വരുമ്പോ എന്താ മധുരപാനീയം കൊടുക്കണത്ണ്ട് അത്. നിങ്ങൾതായിട്ടുല്ലരു എന്താ ങ്ങള അഭിപ്രായ ഏതെങ്കിലുണ്ടോ.
ആഹ് ഞ്ഞമ്മളിതിനു മുമ്പ് ഒരു നാട്ടില് കല്യാണത്തിന് പോയപ്പൊ നമ്മള് ഒരു പ്രധാന പട്ടൊരു എന്താ പ പാനീയം കണ്ടിന് എന്തേച്ചാല്. നല്ല തണുത്ത പാല്ക്ക് നല്ല മതി രല്ലാ മൈസൂർ പാക്ക് പൊടിച്ചിട്ട് അ മി എന്താ. കൂട്ടിയാണ്ട് ഒരു പാനീയം കണ്ടാ പായസം പോലൊക്കെ നിൽക്കും പക്ഷെ അതിന്റെ രു ചി പറയണത് വേറൊരു രുചിയെന്നേണ് അപ്പൊ ഇതും പിന്നെ അതുപോലെ തന്നെ നമ്മളെ പഴങ്ങളെ ഏതെങ്കിലുമൊക്കെ ഒരു പാനീയം കൂടി അങ്ങനെ രണ്ട് മൂന്ന് തരം പാനീയങ്ങൾ വെക്കുന്നതായിരി
ആഹ് ആഹ് നമ്മള് മാങ്ങന്റെ പാനീയണ്ട് അത് നമ്മള് എന്താ പ്രത്യേകിച്ച് നമ്മള് കൊടുക്ക്ണത്
ആഹ്
അത് അത് വേണെങ്കി ഇഞ്ഞ്ങ്ങൾടെ ഇതിന് നമ്മൾ എറക്കും. പിന്നെ നിങ്ങള് പർഞ്ഞ മായ്രിക്കത്ത ഒരു പാനീയം ന മ്മൾ ഇണ്ടാക്കല്ണ്ട് ഏഹ് അത് ഇങ്ങളിപ്പൊ ഇഞ്ഞി ഇതിനോട് സാമർത്ഥ്യം പർഞ്ഞപ്പോ അതും മാണെങ്കി നമ്മളത് അറക്കാന് ഇതാണ്
ആഹ് പിന്നെ ഞാന് എനിക്ക്
ആഹ് എന്താണ്.
ഇപ്പൊ നിങ്ങള് ഭക്ഷണൊക്കെ ഉണ്ടാക്കുമ്പോ അതിനുള്ള സാധനങ്ങൾ ഉണ്ടാവൽ ഇപ്പൊ ഉള്ളി തക്കാളി പ എന്താ അങ്ങനെ കുറെ പിന്നെ കോഴി എറച്ചി മുളക് പൊടി അങ്ങനെ ആഹ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊ ക്കെ നിങ്ങള് കൊണ്ട്രാണോ അതോ ഞങ്ങള് കൊണ്ട്രാണോ കാരണം ഇതൊക്കെ ഞങ്ങള് തര്ണ പൈസൻ്റെ ഉൾക്കൊള്ളിക്കോ അതോ പുറമേ ഞങ്ങള് വാങ്ങി തരണോ
ആഹ് നമ്മളെ എന്താ നമ്മളെ മൊത്തത്തില് അങ്ങനെ ചെയ്യുമ്പള് എന്താ വച്ചാല് ഞമ്മള് ഇപ്പങ്ങള് പർഞ്ഞ ഈ സാനങ്ങളൊ ക്കെ നമ്മള് വാങ്ങാക്കാരം ഞങ്ങള് ഞങ്ങളെ പൈസോണ്ടെന്നെ വാങ്ങേക്കാരം. ഇന്നട്ട് പിന്നെ ദേ ഈ പൈസ തരുമ്പോ ഇതില് ഒക്കപ്പാടെ ചേർത്താണ്ടകാരം തെരണ്ടിവര നിങ്ങള് ഈ വാങ്ങ ണ്ട കാര്യങ്ങളൊന്നും നിങ്ങള് അറിയണ്ട ഒക്കെ ഞങ്ങളന്നെ വാങ്ങിയാണ്ട് അതാവുമ്പോ നങ്ങക്ക് നങ്ങക്ക് എത്ര വാങ്ങണ്ട്യേരുംന്ന് ഞമ്മക്കൊരു ഞാ ഇത്ണ്ടാവുലോ അയിനൻസരിച്ച് വാങ്ങാ ആഹ് അഹ് മറ്റേ ആവുമ്പോം ഇങ്ങക്ക് ഒരു ബുദ്ധിമുട്ടാവൊത്. അപ്പം നമ്മളായിട്ട് ഏറ്റെടുക്കെകാരം അത്
പിന്നെ ഞമ്മളിപ്പ ഈ അലങ്കാര പരിവാ അലങ്കാര പരിപാടി ന്ന് പർഞ്ഞല്ലോ അപ്പൊ പ്രധാനമായിട്ട് നമ്മളിപ്പോ രാത്രി സമയത്താണ് നമ്മളെ കല്യാണം എന്താ നടക്ക്ണത് അപ്പോം ആഹ് വൈകുന്നേരം അപ്പോ പുതിയാപ്പള നമ്മളുടേം പുതിയാപ്പിളയും പിന്നെ പുതിയണ്ണൊക്കെ യീ ആഭരണങ്ങളൊ കൈമാറുമ്പോ എന്തെങ്കിലൊക്കൊരു എന്താ മറക്കാൻ കഴിയാത്ത രീതിലുള്ള ഒരു സംഗതി എന്തെങ്കിലൊക്കൊരു അത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം നമുക്ക് സൃഷ്ടിക്കണല്ലോ പ്പെ അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് കാരണം നല്ല, അതെ. കലാപരമായിട്ട് എന്തെങ്കിലൊക്കെ പ്രശ്
ആഹ് നമ്മളെ കീയിലന്നെ രണ്ട് മൂന്ന് ചെറ് ക്കമാര് വര്ന്ണ്ട് അങ്ങത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ്ട്. നമ്മള് അങ്ങത്തെ കാര്യങ്ങളൊക്കെ കലാപരമായിട്ട്ല്ലെ കാര്യങ്ങളൊക്കെ ഓല് ഏൽപ്പിച്ചേക്കരം. ഏഹ് അപ്പൊ ഓല് അയിന് എന്താ പാ ട്ട് പാടാനും ഏഹ് പിന്നെ അവിടെ പരിപാടി അടിപൊളി ആക്കാനൊക്കെ ഓലാക്കാരം മെയിനായിട്ട് ഇണ്ടാവാ എന്താ ഖ്യമായിട്ട്ണ്ടാവാ
നാളെയോ
ഉം
പ്പൊ ഞാന് മനസ്സില് കെര്തണതെന്താച്ചാല് ഇപ്പൊ പുതിയാപ്ലയും പുതിയെണ്ണോ നമ്മളെ വേദിയിലേക്ക് വന്നതിന് ശേഷം പെട്ടെന്ന് വൈ എല്ലാ സ്ഥലങ്ങളിലെയും വൈദ്യുതി നിശ്ചയി ന്താ ശ്ചലനാവും അപ്പൊ പെട്ടെന്ന് എല്ലാരും മനസ്സില് ചെറിയൊരു ഭയം വെരൊല്ലോ
ആ ഹ
ആ ആ ആ സമയത്ത് എന്താ പറയാ പെട്ടെന്ന് എന്താ ഒരു പ്രകാശത്തിന്റെ ഇത് ത ഈ വേദിലേക്ക് വേദിലേക്ക് നേരായിട്ട് വെരും ആ അപ്പൊ പിന്നെ വല്യോരു പൂമ്പാറ്റ നമ്മളെ ആ പെണ്ണു ആയിട്ട് ഉണ്ടാവാ അങ്ങനെ പർഞ് പർഞ്ഞ് വേദിയിലേക്കൊക്കെ വെരാ അവ ഞാനിതിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അപ്പോ നിങ്ങൾക്ക് നിങ്ങളെ ചെറുക്കന്മാര് പറഞ്ഞ ചെറുക്കന്മാര് ഇതിലേക്കാൾ വലിയ എന്താ കലാപരമായിട്ട്
ആ അത് ആ അത് ഓലോട് പറഞ്ഞാ മതി ഞമ്മള്ങ്ങനെ പ്പങ്ങളീ പർഞ്ഞത് ഞാനെങ്ങനെ ഓലോട് ചെന്ന് പറയും അപ്പോല് ഒന്നും കൂടിം അടിപൊളിയാക്കിയാണ്ട് അത് അടിപൊളിയാക്കി തെരും ആ പ്പൊങ്ങള് പറഞ്ഞത്ങ്ങനെ അ വൈദ്യുതിക്കെ പോകുമ്പോ പൂമ്പാറ്റ നേരെ എന്താ വൈദ്യുത്യോട്ക്കനങ്ങനെ ഒരു പൂമ്പാറ്റങ്ങനെ വെര ല്ലെ സ്റ്റേജിലേക്ക് എന്താ വേദിയിലേക്ക്
ആഹ്
അതെന്തായാലും ഞമ്മള് അതേമാരി ചെയ്യാ പിന്നെ ങ്ങക്ക് വേറെന്തെങ്കിലും അറിയാണ്ടോ
ഇല്ല പിന്നെ നമ്മക്ക് നമ്മടെ പ കല്യാണം വെര്ണത് അട്ത്ത മാസം ഇരുപത്തിമൂന്നാന്തിയാണ് അപ്പൊ ങ്ങ വേറെ പ കല്യാണൊന്നുല്ലല്ലോ അന്ന്
അടുത്ത മാസത്തിൽ നമ്മള് വേറെ കല്യാണൊന്നും പുടിച്ച്ട്ടില്ല ഏ അത് അയ്ന്റെ കയ്ഞ്ഞിട്ടില്ല മാസാണ് നമ്മള് നോക്ക്യേച്ച്ട്ട്ള്ളത്
അ പ്പ ഏതായാലും ങ്ങള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മക്ക് നല്ല ന്താ തൃപ്തികരാണ് പിന്നെ ഞമ്മള് എളാപ്പാന്റെ കല്യാണം എളാപ്പാന്റെ മകന്റെ കല്യാണല്ലോ ഇപ്പൊ മുപ്പര് ന്താ എളാപ്പാനോടും കൂടി അന്വേഷിച്ചിട്ട്
അന്വേഷിച്ചിട്ട്
അന്വേഷിച്ച കാര്യങ്ങളൊക്കെ എന്താ തീരുമാനിച്ചിട്ട് വിളിക്കാ
ആ ന്നാ അങ്ങനെ വിളിക്ക്‌
അയ്ക്കോട്ടെ ശെരി
ന്ന ശെരി